കേൾക്കുന്നുണ്ടോ
ഹലോ കേൾക്കുന്നുണ്ടോ
അ കേക്ക്ന്ന്ണ്ണ്ട് ഈ പൈൻ പൈ ശബ്ദം ഒത്തിരി കുറവാണല്ലോ
കേൾക്കുന്നുണ്ടോ ആ എനിക്ക് കേൾക്കുന്നുണ്ട് നിങ്ങക്കോ
ഉം എന്തോ വിശേഷംക്കെ എന്ത് വിശേഷം
വിശേഷൊക്കെ നല്ലെന്നെ നിങ്ങൾക്കോ
എക്ക് നല്ല വിശേഷം
മഴ ഉണ്ടോ?
മഴ ഇപ്പ ഇല്ല മഴ കൊറച്ച് മുമ്പ് ഉണ്ടായിരുന്നു. അവിടെയോ?
ഇപ്പ ഇല്ല കൊറച്ച് മുമ്പ് ഉണ്ടായിരുന്നു.
ആ
നാളെ സ്കൂളൊക്കെ ഉണ്ടോ?
നാളെ സ്കൂള് ഉണ്ട് ണ്ട്
ഉ ഇവിടെന്നാളെ ഇല്ല റെഡ് അലേർട്ടാ.
എന്ത് ചെയ്യാ
ഫുഡ് കഴിക്കുന്നു
അതെയോ ഞങ്ങൾ ഞങ്ങൾ കഴിഫുഡ് കഴിച്ചില്ലേച് കഴിഞ്ഞ ഇരിക്കാന്ന് നടത്തു.
ഓ
വൾക്കെല്ലാം കൊടുത്തോണ്ടിക്കുവാര്
ഓ നല്ല കാലാവസ്ഥന്നെയാ?
ആ ഇവിടിപ്പം നല്ല കാലാവസ്ഥയാ മഴയ്യെന്ന് മഴ ചെറ്തായിട്ട് പൊടിയിന്നുണ്ട് വേറെ കൊഴപ്പൊന്നുല്ല.
ഇവടെ നാ നാളെ നല്ല മഴയാന്നാ പറയ്ന്നെ.
അല്‌ലോ
ഇവടെ എടക്കെടക്ക് പെയ്യുന്നുണ്ട്. ഇപ്പത്തെ മഴക്കൊന്നും ഒരു രസല്ലപ്പ പണ്ടത്തെപ്പോലെ. പഠിക്കാണോ? ആ പഠിക്കാണ് ഇങ്ങളോ?
ആ നാംപഠിക്കാണ് ഇങ്ങളോ
ഒര് നാലാം ക്ലാസ്സി പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയുണ്ട്.
ഓ
നാലാം ക്ലാസ്സില് പഠിക്ക്ണ ഒരു മോനു ഉണ്ട്.
ഞാൻ ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുന്നു
അതല്ലേ ആ കമ്പ്ളീറ്റാവാറായാ അതോ തൊടങ്ങിയതേ ഒള്ളാ?
തൊടങ്ങിനേ ഉള്ളൂ ഒരു കൊല്ലം കയിഞ്ഞ്
അത്ൻ്റെ ഊ വീട്ടിലാരക്കെണ്ട്
വീട്ടിൽ ഉമ്മയൊണ്ട് ഉപ്പയുണ്ട്
ഉം
ഉമ്മാമെയൊണ്ട് ഉപ്പാപ്പെയൊണ്ട് രണ്ട് അനിയത്തിമാരുണ്ട്
ഉം എല്ലാരുണ്ട് നല്ല അനങ്ങായിരിക്കുംല്ലേ ഹ്
ഉമ്
നല്ല അരങ്ങായിരിക്കും
ഞാരിക്കുവല്ലോപ്പ വീട്ടില് ആ ഇവര് മാത്രോന്നല്ല ഏഹ് എടകെടക്ക് ഇപ്പോഎല്ലാരേങ്ങനെ വീട്ടിലുണ്ടാവില്ല.
ഉ
എടക്കെല്ലാരും കൂടി കൂടും എന്ന്ച്ചാല് ഉമ്മാമാക്ക് വേറെ മൂന്നു ആൺമക്കളുണ്ട്.
ഉം ഉം
അപ്പം അവരും അവര്ടെ ഭാര്യമാരും കുട്ടികളൊക്കെണ്ടാവും മൊത്തത്തിൽ ഒരു ജോയിന്റ് ഫാമിലിയാണ്
ഞങ്ങളും നല്ല ഹാപ്പിയാണ് ഇപ്പ ഞങ്ങടെ പ്പ മരിച്ചു പോയോണ്ട് അത്രേം സന്തോഷം ഇല്ല പഴയ സന്തോഷം ഇല്ല
ഓ
ഹസ്ബന്റിന്റെ വാപ്പായെ അത് മരിച്ചു പോയോണ്ട് ആദ്യ നല്ല ജോളിയാര്ന്ന് എല്ലാരും ഭയങ്കര അരങ്ങക്കെയാര്ന്നു ഇപ്പം ആക്കാര് ആദ്യക്കെ മക്കളക്കെ വന്ന് നിക്കുവാര്ന്ന് പ ച്ചീല്ലാത്തോണ്ട് നി ക്കൂല എല്ലാരും വന്നിട്ട് പോവും വരുമ്പം ഭയങ്കര അരങ്ങക്കെയാ പഴയ സന്തോഷം ഇല്ല അഹ്
ങ്ങനെ
അമ്മച്ചി അമ്മച്ചിയൊണ്ട് അത്തച്ചി ഇല്ല ഉം പ്പഴാ അവരെ കുറിച്ചൊക്കെ നഷ്ട്ട ബോധം തോന്ന്ണത്
ഓ
ഉള്ളപ്പങ്ങനെമുക്ക് തോന്നൂലല്ലോ
ആഹ് അത് ഒര് സാധനം ഇല്ലാത്തപ്പല്ലേ നമ്മക്ക് അയ്ന്റെ വെല മനിസ്സിലാവൂ
ന്റെ കുട്ടിക്ക് കുഞ്ഞിന് എന്ത് ചോദിച്ചാലും അപ്പ തന്നെ മേടിച്ചൊക്കെ കൊടുക്കുവായിര്ന്ന
ഓഹ്
ഉം അവൻക്കും ഭയങ്കര ഒര് ഇതാ അതുകൊണ്ട്
ഓഹ്
ഓനങ്ങനെ കരയിക്കെര്തും പർഞ്ഞ് എപ്പഴും പറയു എന്നോടെ
അങ്ങന
അതോണ്ട് അപ്പകങ് സാധിച്ച് കൊട്ക്കും എന്ത് കാര്യോണ്ടെങ്കിലും
കുട്ടികളൊക്കെ നല്ല ഭയങ്കര ഇഷ്ട്ടാന്ന് തോന്നായിര്ന്നല്ലേ
ഉം ഭയങ്കര ഇഷ്ട്ടാര്ന്നു
ഓഹ്
ട്ത്തും പോകയില്ല ഇവടെത്തന്നെ എനാ ഇപ്പ നമ്മളെ ന്തേലും ആശത്തിന് പോയാലും അപ്പ എളുപ്പം തന്നെ വീട്ടിൽ പോവാന്ന് പർഞ്ഞ് വീട്ടീ ഇവടന്ന് ഇങ്ങനന്നെ നി ക്കും വീ വീട്ടിലേക്കെന്നെ വരുവാര്ന്നു ഉം ആഹ്
വേറെ എവടേം നിക്കാം ഇഷ്ട്ടല്ലല്ലേ
ഒരാണെ ആണേ ഒള്ളൂ രണ്ട് പെൺകുട്ടികളായിര്ന്നു അപ്പച്ചിക്കേയ്
ഓഹ്
ആഹ് ഞങ്ങള് തറവാട്ടിൽ തന്നെ
ഓഹ്
ഉം ന്നാ കൊറോണ പിടിച്ചപ്പം കൊ അത്തച്ചി പിടിച്ച അപ്പച്ചി ഭയങ്കര സീരിയസ് ആയതായിർന്നു അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന് ഒര് കൊഴപ്പല്ലാത്ത സമയത്താണ് പെട്ടെന്ന് മരിച്ചത്
നമക്ക് പ നമക്ക് വേറെ എന്തിനീം പിടിച്ച് വെക്കാം പറ്റോല്ലോ മരണത്തിനെ പിടിച്ച് വെക്കാൻ പറ്റില്ലല്ലോ
പഴേ കൂട്ടാരെ തപ്പി പോയതാ എല്ലാര് എം എൽ എളേ മാളു ആയിട്ട് പഴേ കൂട്ടാരെ തപ്പി പോയി അവരെപോയി കണ്ട് അവട്ന്ന് എറങ്ങ്യേപ്പം ഒരു ശകല ഇങ്ങോട്ട് വന്നതേള്ളൂ തിരിച്ച് വര്ന്ന വഴിക്ക് ഈ ശകലം വന്നേ ഒള്ളൂ അവടേച്ചെന്നെ മരിച്ചു
എങ്ങനെ
അങ്ങനെ പോയി യാത്ര പോയ സ്ഥലത്ത് വെച്ചേ തന്നെ മരിച്ചൂന്ന്
ഓഹ് പെട്ടെന്ന് മരിച്ചേ
ഉം പെട്ടന്ന് മരിച്ചു അറ്റായിക്ക് ഏത മൂന്നാലഞ്ച് പ്രാവശ്യ ഉണ്ടയതായിരുന്ന് എന്നാലതീന്നെല്ലാം രക്ഷപ്പെട്ടാര്ന്ന് യാത്രി യാത്രേലായിര്ന്നപ്പം മരിച്ചു
ഇവിട്ത്തെ ഉപ്പാപ്പാക്കും അങ്ങന്യാ രണ്ട് പ്രാവശ്യം അ റ്റാക്ക് കഴിഞ്ഞതാ
ഉം
ഈ സിഗരറ്റെക്കെ വലിച്ചിറ്റ്
ആഹ് ആഹ്
പക്ഷെ ഇപ്പഴൂണ്ട് എന്തോ ദൈവത്തിന്റെ കൃപ
ഉം ഉം ഷുഗറൊക്കെ ഉള്ളോണ്ടെയ് വേദനെന്നും അറിയില്ലായിര്ന്നു ചുമ്മ ശരീരം വിയർ ക്കുവാര്ന്നു ശരീരം വിയർത്തപ്പം എന്നാ പറ്റി എന്നൊക്കെ ചോദിച്ചു അമ്മച്ചീ കൂടെ ഇണ്ടാര്ന്നുന്ന് ഞാം പോ ഞാം പോയിട്ടൊന്നുല്ല ഇവടെ എളേ മക്കളൂടെ പോയത് അവൾടെ ഭർത്താവൊക്കായ്ട്ട് ഒന്നിച്ച് പോവാ ചെയ്തെ വല്ല്യേ ആഗ്രഹായിര്ന്ന് കൂട്ട്കാരെ കാണണോന്ന് ആ കണ്ട് എറങ്ങി ഇച്ചിരിങ്ങട്ട് വന്നപ്പോ തന്നെ ബുദ്ധിമുട്ട് വന്ന് അവടെ തന്നെ ഹോസ്പിറ്റലിൽ കേറ്റ കേറ്റ്യാര്ന്ന് കോഴിക്കോട് അവടെ ഹോസ്പിറ്റലിൽ കേറ്റ്യാര്ന്ന് പക്ഷെ രക്ഷിക്കാൻ പറ്റീല ഇവിടെക്കെ ആയിരുന്നപ്പം ഞാനൊക്കെ വെക്കന്ന് അതിനുള്ള ചികിത്സ ചെയ്ത് കൊടുക്കുവായിരുന്നു വെക്കന്നെ നമ്മള് ചങ്കക്കാനി ഇടിച്ച് വറക്കി കാലൊക്കെ തിരുമിയൊക്കെ കൊടുക്കുവായിരുന്നു അങ്ങൻതന്നെ ഹോസ്
സാരല്യ നിങ്ങള് ഹാപ്പി യാകുന്നത് അവരവിടുന്ന് കാണുന്നുണ്ടാവും നിങ്ങളത് ആലോചിച്ച് അങ്ങനെ വിഷമിക്കാറ്
ഉം വെക്കെന്ന് ഞാൻ എന്തൊക്ക ഒക്കെ തന്നാലും ചെയ്ത നമുക്ക് അത് ഒരു ഭയങ്കര ഒരു കൊറവാത് ഉം ഉം നമക്ക് അതുവല്ല നമുക്ക് എന്ത് വെഷമവും പോയി പറയായിരുന്നു അമ്മച്ചിയോട് പറയാൻ അത്രയും പെ പേടിയാ അത്തച്ചീട്ട് എന്തും പറയായിരുന്നു അങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്ന് ഉം പിന്നേയ് അവിടെ എങ്ങനെണ്ട്
പിന്നെ വേറെ ആരൊക്കെ വീട്ടിലുള്ള മക്കളെല്ലാണ്ട്
മ മക്കളും ഇപ്പൊ അമ്മച്ചിയും ഞങ്ങളും മ പിള്ളേരും ഞങ്ങളും ഞാനും അണ്ണച്ചി മാത്ര ഉള്ളൂ
ഓഹ്
പിന്നെ നാത്തൂന്മാര് എന്നും വരുമ്പോ ഒന്നിച്ച് വരും ഒന്നിച്ചു പോകും അടുത്ത രണ്ടു പേരുവെ
ഓഹ് അങ്ങനെ
അപ്പൊ അടുത്തായൊണ്ട് വന്നിട്ട് രാത്രി തന്നെ പോകും ഉം
അതെങ്ങനെയാന്ന്
ഉം
ദിവസം കൈയ്ന്നെനാ ബന്ധങ്ങള്
ആ ഇപ്പൊ അവരുടെയും മക്കളൊക്കെ വലുതായല്ലോ അപ്പം കട കെടാക്കാക്കെല്ലതായും ഇങ്ങനെ കിടക്കാനൊക്കൊ പാടല്ലേ ആ അവനാവാന്റെ വീട്ടിൽ കിടക്കുന്നവരാവൂല്ല അതുകൊണ്ട് രാത്രി പത്തുമണി പതിനൊന്ന് മണിയ ആവുമ്പോ പോകും വന്നാല്
ഓ
നടന്ന പോണ് ദൂരേ ഉള്ളൂ അത്രയും ദൂരം അടുത്ത് തന്നെ രണ്ട് പേരും
വയസട്ട് രണ്ട പേര് ഒന്നിച്ചു അവർക്ക് ഒപ്പരം ഇണ്ടാവണംന്നുണ്ടായിരിക്കും സ്ഥലത്ത് സ്ഥല ഇല്ലാത്തോണ്ടേരിക്കും പഴവല്ലാത്തൊന്നും ഉണ്ട് അങ്ങനെ പറയാ നമുക്ക്
ഉം ഉം
പിന്നെ എന്താ രാത്രി കഴിക്കാറ് ഏഹ് അല്ല പൊതുവേ എന്നാ രാത്രി കഴിക്കല്
അവിടെയക്കെ എല്ലരും ഹാപ്പി ആയിട്ടിരിക്കുന്നാ
ആ ഇവിടെ ഹാപ്പിയാണ് കുഴപ്പം ഓന്നുല്ല കുറച്ച് കടങ്ങളുണ്ട് വേറെ പ്രശ്നന്നുമില്ല
ഏഹ് അത്
ഉം
സമാധാനം കളഞ്ഞ ഇതാ
ഉ പണത്തിന്റെ കുറച്ച് പ്രശ്നങ്ങുണ്ട് പണത്തിന്റെ പ്രശ്ന ളോണ്ട് തന്നെ ബന്ധങ്ങളൊന്നും ആ ഒരു സ്ട്രോങ്ങ്ങ് പൊയിക്കിരിക്കുക
ആ നടത്ത ബന്ധള്ളു പണത്തിനാണ് ആൾക്കാര ആദ്യണ്ട് ഇത് കൊടുക്ക
ഏത് ദിവസായാലും ഒരു വിളി അങ്ങ് വിളിച്ചാ പിന്നെ തിരിച്ച വരൂല
ആഹ് അത് ചിന്തിക്കുന്ന മാതിരി ആരും ചിന്തിക്കില്ല
പിന്നെ ദേഷ്യോ വാശിയൊക്കെ പിടിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ.
ഉം ഉം
പിന്നെ
അച്ചക്ക് ജോന്ത ഇത് ജോലി ഉള്ളായിരുന്നേ
പറയാ
ആ ജോലി ഉള്ളതായിരുന്നു. സർക്കാർ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ പെൻഷനായിട്ട് ഇരിക്കുന്നതായിരുന്നു എഴുപത്തിമൂന്ന് വയസ് എന്നാലും അപ്പച്ചിൻ്റെ സഹോദരങ്ങളൊക്കെ സഹായിക്കുമായിരുന്നു.
ഓഹ്
അതുകൊണ്ട് ബുദ്ധിമുട്ട് എന്ത് ഔ കണ്ണോ മരുന്നിനുള്ള പൈസ കൊടുക്കുമായിരുന്നു പിന്നെ
രണ്ട്, ഒരാങ്ങളക്ക് ഒരു പെങ്ങക്ക്, അനിയനിക്കും, ഒരു പെങ്ങക്കും കൊടുത്ത് കണ്ണാനെ ചികിത്സിക്കാൻ വേണ്ടി. അങ്ങനത്തെ സഹായം മൊക്കെ ചെയ്യുമായിരുന്നു
നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നല്ലോ.
പിന്ന നമ്മള് പൈസ ചോദിച്ച് കഴിഞ്ഞാൽ, പിന്നെ വായ്പ ചോദിച്ചാ അത് തന്നാ തിരി ഇത്രയും ദിവസം ഞാൻ തരാന്ന് പറഞ്ഞാൽ തിരിച്ച് ആ കറക്റ്റ് ദിവസത്തിൽ കൊടുത്തിരിക്കണം. ആരാന്നൊന്നും പിന്നെ നോക്കൂല. മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്യും. മേടിച്ചോണ്ട് പോയിട്ട് എന്തിയേന്ന് ചോദിക്കും.
കാരണം പിന്നെ അത് നമ്മള് ചോയിച്ചോണ്ടിക്കുമ്പോ
അല്ല, അവർക്ക്, ആഹ് അവർക്ക് ആ ബന്ധം. അവർക്കാ കിട്ടുന്ന പൈസ മാത്രമല്ലേ ചെലവഴിക്കാനുള്ളൂ. വേറെ പണിയൊന്നുമില്ലല്ലേ പെൻഷൻ ആയിട്ട് ഇരിക്കണല്ലേ
ആഹ്.
ആ അവരുടെ ആ ഇത് പൈസ ചുരുക്കി ചെലവാക്കണത്. പിന്നെ ആദ്യ വായിപ്പ കൊടുത്താ പിന്നെയത് കിട്ടൂലല്ലോ
ആഹ്
അന്നെ
ആഹ്
ആ ഇത് പിന്നെ വിളിക്കാവെ. പിന്നെ വിളിച്ചോ
എന്നാ ശരിയാളി
ആയിക്കോട്ടെ